ഹലോ
ആ എന്ത്ണ്ട് മോളെ വിശേഷൊക്കെ
കേൾക്ന്നുണ്ടോ
ആ ഓ കേൾക്ന്ന്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം ആ ആ ഭക്ഷണം കഴി
ഉം ഭക്ഷണം കഴിച്ച്ട്ട്ല്ലേ
എങ്ങനെയാ
കഴിച്ച്ട്ട്ല്ല
എ എന്തുറ്റി
ഒന്നുല്ല കൊർച്ച് ചക്ക കൂട്ടാൻ തിന്നീനി
ഓ എല്ലാർക്കും ഈ ചക്കക്കളിയല്ലേ
ആ അപ്പ പിന്ന് തിന്നാ പിന്നെ ഇനി ഇപ്പോ ഒന്നും വാണ്ടാലോ അല്ലേ ഇവിടെ ഇണ്ട് ഇവിടെ ലാസ്റ്റാണ്ടായ്ക്ക്ണത്
ആ വെള്ളം മഴ പെയ്താ തേച്ചു കോറഞ്ഞൂല്ലേ
ആ
മഴ പെയ്ത ടേസ്റ്റ് കൊറയുല്ലേ
ഏഹ്
മഴ പെയ്താ ടേസ്റ്റ് കൊറയൂലേന്ന് പറയാ ചക്കന്റെ
ഷേ കൂട്ടാൻ വെക്കാ പഴുത്താലൊക്കെല്ലേ രസം കമ്മി ഉണ്ടാകാ മധുരോന്നും ഉണ്ടാവൂല്ല ഉം
അയ് ശെരിയാ എന്താ ണ്ടാക്കിയെ ചക്കനെ കൊണ്ട്
ചക്ക കൂട്ടാന് കൂട്ടാനൊക്കെ വച്ചിക്കാണ് ഉം കട്ടൻ ചായ ഉണ്ടയിന്
കട്ടൻചായ് അയ്‌വാ
ഉം ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഇണ്ടായി
ഇനി ചോറൊന്നും നോക്കണ്ട ഉം ആരെ ഒറ്റക്കാ വീട്ടില്
അല്ല ഞാ ഇവടെ ഇന്റെ വീട്ടിലാണ് ഇപ്പോ ഈ ലീവിന് പോന്ന്ക്കണ്
ഏഹ്
ഇവിട ഉമ്മി ചെറിയ ആങ്ങളണ്ട് ഇപ്പണ്ട് പിന്നെ നാത്തൂൻണ്ട് സ്കൂള്ണ്ട് കുട്ടികൾക്ക് ഇവിടന്ന് പോകാ
ആഹ്
ച്ച് ദൂരൊള്ളൂ പയ്നഞ്ച് മിൻറ്റൊക്കൊള്ളൂ ആ കെട്ടിച്ചോട്ത്ത്ക്ക് അപ്പൊ ചെറിയ ആങ്ങളങ്ങനെ കൊണ്ടയാക്കും പെണ്ണിന് പിന്നെ ഇവിട്ന്ന് സ്കൂള് ള് പോവ സ്കൂൾക്ക് പോവാ ഓലെ വണ്ടിണ്ട് സ്കൂൾ വണ്ടിണ്ട് അപ്പൊ അങ്ങനെ പോവൊക്കെ ചെയ്യും
ഉം ഉം അതെ പിന്നെ അപ്പ
ചെർക്കനെ പിന്നെ ചെറിയ ആങ്ങള കൊണ്ടയാക്കും ഇന്ന് പ്പ ഇല്ല ഓ നാല്ലാണ് അപ്പൊ അഞ്ച് മുതലല്ലെ സ്കൂള് ല്ലത്
ആ അതെ എൽ പിക്കാർക്കില്ലല്ലോ ഇന്ന് ഉം അങ്ങനെയൊക്കെ എന്താ ഇന്ന് കറിക്ക് കിട് ട്ടി ചോറിന് ചോറിനെന്തൊക്കെ കിട്ടി
ചോർന്
എന്താ കൈയ്ച്ച് ണ്ടാക്കിന്ന് പറയാ
ചോറ് ന്ന് തേങ്ങാ ചോറ് ബീഫ് ണ്ട്
ട്ട്യേതും
അല്ല കറി ആ ആയങ്ങാണ്ട് കുമ്പളങൊക്കെ ഇട്ട് ങ്ങാണ്ട് കറീച്ച്
ബീഫിന്റെ കൂടെ കുമ്പളങ്ങ ഇടും
അത് ഇതിനെ തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പ അങ്ങനിടും
ഏ തേങ്ങര്ച്ച് കറിക്കായ്യാ
ആ തേങ്ങരക്കൂല
മസാലക്കറി
അതേ അ ബീഫ്ക്ക്ടാ
അതാ ഞാൻ ചോയ്ക്ക്ന്നത് കുമ്പളങ്ങ ബീഫിലേക്ക് ചേരോ തേങ്ങ അരയ്ക്കാണോ അതോ മസാലക്കറിയോ
ആ അതങ്ങനടാ തേങ്ങരക്കാതെ അങ്ങനെട്ല്ണ്ട്
ഉം ഉം
ഉം അതെന്താന്നോ അയ്ട്ടാല് ഇപ്പ അമ്മള് കറി അയ്ന് കൊർച്ച് കറി വാണല്ലോ തേങ്ങാച്ചോറാവുമ്പള് അപ്പൊ പിന്നെ കുമ്പളങ്ങ ട്ടാ ഒര്ത്ണ്ടാവും
ഉം ഉം ഉം ഒര് ലുക്ക്ണ്ടാവും. ഇളവനല്ലേ ഈ കുമ്പളങ്ങറിണെ ഞങ്ങളെ നാട്ടിലൊക്കെ ഇളവൻന്ന് പറിം അതാണോ ഇത്
ആ ആ കുമ്പളങ്ങ ചിലർക്ക് നല്ല ഇഷ്ട്ടില്ല അങ്ങനെ ഇടണെ
അതല്ലാ ഞാൻ അപ്പൊ ഇറച്ചിന്റെ കൂടെ ഒപ്പരം വേവിക്ക ചെയ്യാ കുമ്പളങ്ങ വേറെ വെക്കും ആ അല്ലെ വലിയ
ഇറച്ചീടെ പകുതി വേഗോക്കായിട്ടേ
വിസിലോർക്ക കുക്കറിലിടാ ഉം ഉം ഉം
അപ്പണ്ടാവിൻ പിന്നെ ഇറച്ചിക്കല്ല വേകല്ലല്ലേ കുമ്പളങ്ങക്കില്ലല്ലോ അപ്പ പിന്നെ ആകെ കലങ്ങൂലെ ഇങ്ങനെ കഷ്ണം കഷ്ണായി ഇങ്ങനെ ഉണ്ടാവും
ടൈഗർ ബം കണ്ണിലാക്കി കണ്ണ് ആകെ തീരുമ്മി പണി കിട്ടിയോ
അവിടം പണിക്കാരുണ്ട് അപോലും തോട്ടാണ്ട് ശരിക്കും കേൾക്കുല
എന്നെ ആ ആ എന്തിന്റെ പണിയാ എന്താ പൺതാ വീടുപണ്
ഇബ്ബ്ടെേ പെര മേലേക്കെടുക്കാണെ അപ്പ അയിന്റെ വയറിങ്ങേ ഉണ്ട് അപ്പോലിങ്ങനെ കുത്തി പുളിച്ചണെ സൗണ്ടാണ്
പോണ്ട അങ്ങനെയുണ്ട്
ആ അതല്ലെ അപ്പൊങ്ങനെ
ആ
അയിന്റാത്തിങ്ങനെ സൗണ്ടൊണ്ട് ശരിക്കും പറയണോ കേക്കൂള്ള ഉം
എത്രായി എത്രായി കേറീട്ടെന്ന റിയോ വർക്ക്
എന്തേക്കെ വന്നിട്ട്. പറെ
ഏ
ഉം ഉം
അത് പറയുമ്പോ
ആ പെര മേലക്ക് പ്പോ ഇടക്ക്ണൊള്ളൂ ഏ
അങ്ങനല്ല അതിലെ ഈ ജോലിയിലേക്ക് കേറി എത്രായി
ജോലിയിലോ ഇല്ല അത്പ്പം മിഞ്ഞാന്നാണ് ഇതിലിട്ടെ
ആ ആ ആ എനിക്ക് ഇന്നലെണ്
ഉ ഉ ഉം പിന്നെ ചോറൊക്കെ കഴിച്ചോ
മഴണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഞാന് പത്ത് പന്ത്രണ്ടണി ആയപ്പോ ഒരു വിശപ്പ് വന്നു അപ്പൊ ഞാൻ ഇവിടെ മത്തി സീസണാണ് അപ്പൊ ഞാൻ മത്തി ചെറങ്ങനെ വറ്റിച്ച് വെക്കോലോ ആ അത് കൂട്ടി ചോറുന്നു
ആ ആ
അപ്പളും കുറച്ച് ചോറ് തിന്നൊള്ളൂ അപ്പത്തന്നെ എല്ലാം പാടെ തിന്നാ മതിയായിരുന്ന് ഹ് ഹ് ഇ ഇനി കൊറച്ച് തിന്നാന്നുള്ള ഒരു മൂന്നണി നാലണി ഒക്കെ ആയിക്കഴിഞ്ഞാല്
ആ ആ
ലൈറ്റ്സ്
ഉ ഉം
പിന്നെ നേരത്തെ ഒര് ഏഴുമണിയാവുമ്പോ ചായ കുടിച്ച് ഭയങ്കര വിഭിന്നത
ഞങ്ങളുംതന്നെ ഇവടാവുമ്പോ നേരത്തെ ചായ കുടിച്ചു. മറ്റേ അവിടെ കല്യാണം കഴിച്ച വീട്ടിലാണെ പിന്നെ കുട്ടികള് മദ്രസ് വിട്ടി് വന്നിട്ട് ഞങ്ങള് ഒപ്പം ഇരുന്നു ചായ കുടിച്ച എട്ട് എട്ടേ മുക്കാല് ഒമ്പണിയൊക്കെ ആകാനാവും
ഏ
അപ്പൊ പിന്നെ ഒറ്റ ഭക്ഷണും മതി പിന്നെ ഉച്ചക് പിന്നത്തെ ഉച്ചക്കാണ് അയിന്റെ എടേലൊന്നും ല്ല ഇവിടെ പിന്നെ നാർത്തെ ഇങ്ങനെ ചായട്ച്ച്ണൊണ്ടെ അപ്പൊ പിന്നെ ഒര് പൈപ്പ് വരുമ്പോ പിന്നെ വേഗം എന്തേയിലൊക്കെ ആയിട്ട് തിന്നും അങ്ങനെപ്പതാ ചക്ക കൂട്ടാൻ തിന്ന് ആഹ്
പിന്നെ എന്നിട്ട് വിശേഷങ്ങൾ വേറെ മഴ ഇണ്ടോ അടെ
എങ്ങനെ
മഴയുണ്ടോന്ന് ചോയ്ക്കാ
ഇല്ലെ ഇന്ന് മഴ ഇല്ല ന്ന് വെയിലാണ് ഇന്നലൊക്കെ അങ്ങനെ മഴിം വെയിലും ആയിട്ട് അങ്ങനെ
അല്ല ചെലോടത്ത് മഴ ഉണ്ട്ന്ന് പറഞ്ഞ് ഇതില്
ആഹ് ഇന്നില്ല ഇന്ന് ഇന്ന് തീരെ പെയ്തിട്ടില്ല ഇന്നലൊക്കെ ങ്ങനൈ മയ പെജും പിന്നെ
ഇന്നലെ വല്യ വെയിലൊന്നുംല്യ എന്നാലും പെയ്യാതെ നിന്നീരുന്നു
ഉം ഇന്നലെ അങ്ങനെന്നൈനു ഇന്നിപ്പോ വെയിലന്നെ ഏ
ഇടിയൊന്നും ഇല്ല്യ ലെ ഒട്ടും തന്നെ
ഉ
ഉം ഉം ഉം ഇഞ്ഞി പാമ്പുകളെ
അതെ അങ്ങെന്നെ അവിടെ വള്ളത്തിൽ ക്ഷാമന്തേലൊക്കെ ഉണ്ടോ മഴ ആ
അവിടെണ്ടോ
ഇവിടെ അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല ഉം അന്നേരേ നമ്മളെ ഒരു ശ്രദ്ധ മാണം ങ്ങനെ ബുദ്ധിമുട്ട് ട്ടായിട്ടില്ല എന്നാലും വള്ളം ഇങ്ങനെ കൊറഞ്ഞു വന്നിട്ടുണ്ട്
അതും ഇവിടെ അങ്ങനെ തന്നെയാണ് ഞാന് മോട്ടറ്ടുമ്പ ഒരു ലിറ്ററിന്റെ ടാങ്കാണ് ട്ടറ്ടുമ്പോ ഞാന് എന്ത് ചെയ്യും ഇത്തിരിച്ചെ ഇത്തിരിച്ചെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കോ കൂടുമ്പോേടേള്ളൂ അല്ല സോറി അഞ്ച് മിനിറ്റ് നിറക്കിയേള്ളൂ ഇൻ്റെ ഒരു മുക്കാ മണി എന്തായാലും വേണംന്ന് അറിയണെങ്കില് ഞാനങ്ങന അടിയിലേക്ക് എത്തി പോണ്ട വിചാരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഒരു ചിലപ്പോം ദിവസം ഒരു മൂന്നോ നാലോ നേരിടും അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അങ്ങനെുമ്പോ വെള്ളം വല്യ ഇത് കുറയൂല്ല വലിഞ്ഞ് ങ്ങനെ കൊടുപയാൻ വരും ഉറവൊട്ടൂല്ല അങ്ങന
ആഹ് പിന്നെ അതന്നെ ഇത് കൊറനെ യപ്പോത്തന് മയയും പെയ്ത്
മഴ നല്ലണം കിട്ടണൂല്ലല്ലോ ഇനിപ്പോ മഴ ഒരു ലെവലായിട്ട് കിട്ടുന്നില്ലല്ലോ
ആ അതാണ് മയെൻ്റെ എടിൽ വെയില് വ ചരി ഇല്ല വെള്ളം വറ്റും ചെയ്യും
ആ അതെെന്നെ
ഉം
ഇ കണ്ടിട്ട് മഴ നല്ല മഴ ഇന്നലെ വേറെരു ഗ്രൂപ്പ് ഇല്ല ഇന്നൊരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ നല്ല മഴയാണ് ഇടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറണ്ട് ഞൻ പറഞ്ഞ് അപ്പ തന്നെ നല്ല വെയിലുണ്ട് വേണന്ന് ചോദിച്ച് നല്ല വെയിലല്ലേ
ആഹ് ഇതില് ഇല്ല കേട്ടോ ഈ മയൊന്നില്ല എന്നപ്പ ഇങ്ങനെ വെയിലന്നെെയണ് അ വെയിലറച്ചാ പിന്നെ അങ്ങനെയാണ്
ഭർത്താവിന് എന്താ പണി
ഭർത്താവ് കടേലാണ്.
കട ആ ഞാൻ എന്റെ മൂപ്പരും അങ്ങനെത്തന്നെ ചോർന്നാ വന്ന ചോർന്നാ വരൊ ഉ ച്ചക്ക്
ഇല്ല ഇല്ല അ വെള്ളിയാഴ്ച ദിവസം വരും അല്ലാതെ വരുത് ഏ എര്ത്താണ് അ ഓൽക്ക് അവ് ടെ മൊതലാളിൻറെ വീട്ടിന്ന് കൊണ്ട് രും മൊയ്യാളിക്കും വേണ്ടിരും അങ്ങനെ ഔട്ന്ന് കയിക്കും വെള്ളിയാഴ്ച പിന്നെ ജുമുഅക്ക് വാണ്ടി ഇവ്ട് ക്കാ വര അപ്പ അങ്ങനെ ചോറക്കെ വെയ്ച്ച് പോവും. ചെൽപ്പോ നമ്മള് വെള്ളിയല്ലേ എന്തെലൊക്കെ ആയിട്ട്ണ്ടാക്കോലോ
ആ അതന്നെ
ചോറ്തക്ക
ആ്ഗോൾഡിന്റെ ആയിന്റെ സെയിൽസ്മാൻ ആയിട്ടാവും അല്ലേ
ഉം ഉം
ആ ആഹ ആ അവിടെ അടുത്ത് തന്നെ ആാവും. അവിടെ അടുത്തെ ന്നെ ആവും ല്ലേ.
ആ അവിടെ ഒന്നര കിലോമീറ്റർ
ഏ മക്കളൊക്കെ വരു വരാനായോ എപ്പോഴാ സ്കൂള്
ഇല്ലേ ഓല് നാലേ മുക്കാലക്കെ ആവും. ഇങ്ങട്ടാവുമ്പോ കൊർച്ച് വൈകും. അവിട്ക്കാവുമ്പോ നാർത്തെ എത്തും ന്നാ ബടെ കൊർ ഇബ്ടക്ക് കൊർച്ച് ദൂരണ്ട്. അവിടെ പിന്നെ എര്ത്താണ്. ഉം ഉം ഉം ന്നയിക്കോട്ടട്ടെ ഞാൻ വിളിക്കട്ടോ ന്ന്